ഹലോ കേൾക്ക്ണ്ടോ
ആ കേക്ക്ണ്ട് എന്താ വർ
ഓക്കെല്ലേ നല്ല വർത്താനം എന്തൊക്കെ വിശേഷ അവിടെ
നല്ലേയേന്നേ
ചായ കുടിച്ചോ
ആ
ഫുഡ് കഴിക്കാറായോ
ഫുഡ് കഴിക്കാനായിട്ടില്ല
ഉം എങ്ങനെ ചായക്ക് കടിങ്ങളന്നെ ഉണ്ടാക്കാണോ അതോ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കല
കടിയൊന്നുല്ല കാലിചായാക്കി കുടിക്കും
ഉം പിന്നെ എങ്ങനെ മക്കളൊക്കെ എവിടെ
ഇന്ക്ക് ഒരു മോളോള്ളൂ
ഏ വലുതാ
ഏ നാലു മാസയിട്ടൊള്ളു
ഓ അതെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷ യൊ എനിക്കൊരു മൊളൊള്ളൂ
ഉം
പിന്നെന്തൊക്കെയാ മഴൊക്കെ ഉണ്ടോ
മഴ രാവിലണ്ടായിനി ഇപ്പൊ കൊറവാ
ഓ അതെ ഹസ്ബൻഡ് തന്നെ നാട്ടിൽ തന്നെ ഉള്ള ആളാ പൊറത്തോ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ
ഉ പിന്നെന്തക്കെ ഇൻ്റത് തമിഴ്നാട്ടിലാ
ഉം പിന്നെ കുട്ടിത്രായി
ഇൻക്ക് ര രണ്ടു വയസ്
ഉം വീട്ടിൽ ആരൊക്കല്ലേ
വീട്ടില് ഹസ്ബൻഡും ഞാനും മൊളു ഹസ്ബന്റ് പുറത്താ പോയകാണ് എന്ത് തമിഴ്നാട്ടില് പോയിക്കാണ് മാസത്ത്ല വരല്ല് ഞങ്ങള്ടെ സെറ്റ് സെറ്റെ അങ്ങോട്ട സെറ്റിൽഡേെ ഇപ്പൊ ഞാനൊരു അക്കൗണ്ടിംഗ കോഴ്സ് ഇടുക്കണ്ടേ അപ്പൊ ഇങ്ങോട്ട് ഞാൻ മാറിയതാ നാട്ട്ക്ക്ന്നെ ഞ്ഞട്ട് ജോബു ആയിട്ട് പണിയ ആയിട്ട് വേണംണ്ട് പോവാന്
ഉം ഉം
നീ എന്തേ പഠിക്കുണ്ടോ
ഇല്ല
എത്ര വരെ പഠിച്ചന്
ഞാൻ പ്ലസ്സ്ടു
പിന്നെ എന്തൊക്കെയ ഇനി പഠിക്കാൻ പോണ്ടോ
പഠിക്കാന് മോള് കുറച്ചതവട്ടെല്ലേ
ഉം
നിങ്ങതീക്ക് കയറിയിട്ട് കുറയോ
അതിനെ പറ്റിയൊന്ന് സംസാരിക്കാൻ പറ്റലട്ടോ നമ്മള് പിന്നെ എന്തൊക്കെയ മൂവി കാണാറുണ്ടോ
മൂവി കാണലില്ല
ഉം
നിങ്ങ കാണലുണ്ടോ
പിന്നെന്താ ആഹ് ഞാൻ പോവാറുണ്ട്
ലാസ്റ്റ് ഇറങ്ങിയ പടംന്നും അപ്പൊ മൂവി കാണാറില്ല ഏതും
ഇല്ല
ഓ പിന്നെ ട്രിപ്പ് യാത്ര ഒക്കെ പോവലുണ്ടോ
യാത്ര പോവലണ്ട് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞേൻ്റെശം പോയിട്ടില്ല
ആഹ് അയിന് മുന്നേക്കെ ഒരുപാട് എൻചോയ് ചെയ്തുണ്ടാവില്ലേ
ആഹ്
ഉം എങ്ങനെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിക്കണോ കൊറരാജ്യങ്ങളിലൊക്കെ
ഞാന് ആഹ് വയനാട് മൂന്നാർ അങ്ങനെയൊക്കെ
ഓ പിന്നെ ഞാൻ ലക്ഷദ്വീപൊക്കെ പോയ
ആഹ്
അവിടൊക്കെയാണ് ജീവിതത്തിലൽരിക്കക്കെ വട്ടം കാണണം അവിടൊക്കെ അടിപൊടിയാണ്
മോളിണ്ടായാറെയാണോ പോയത്
ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മോളളുണ്ടായത് രണ്ട് മൂന്ന് രണ്ടര വർഷം അതിന്റെ ശേഷം അതുവരെ ഞങ്ങള്ൾ ഉം പ്ലസ് ടു കഴിഞ്ഞ് നേരെ കല്യാണക്കാല്ലേ
ആഹ് ഇൻ്റെ രണ്ട് കല്യാണം കഴിഞ്ഞ് മൂന്നാമത് കഴിഞ്ഞതാ
ഓ അത
ഉം
എന്ത് ഫസ്റ്റിൽത്തേം രണ്ടാമത്തൊക്കെ
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞടുത്തത് പുതിയാപ്ല ആൻസ് വെച്ച് കാണ്ട് വന്ന് തരില്ല
ഓ
രണ്ടാമത്തെ കെട്ടിച്ച കൊടുത്ത് മാനസിക
ഹസ്ബൻഡറിന് മാനസികവും
ഉം
ഓ
മൂനാമത്തെ കെട്ടിച്ചെട്ത്ത് കൊഴപ്പില്ല ഉം മുന്നാമത് കെട്ടിച്ചെടുത്ത് നല്ല സുഖ
ഇപ്പത്തെ ഹസ്ബൻഡും ഫസ്റ്റ്ത്തെ മാര്യേജ
ഫസ്റ്റ്ത്ത
ഊം
ഉം ഉം
കല്യാണം കഴിഞ്ഞ് അധികം നിന്ന്ണ്ടാവ് ലേക്കാരല്ലേ എല്ലാ വീട്ടിലും
ഏയേ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞോട്ത്ത് ഞാന് ഒരു മാസം
ഉം
രണ്ടാമത് കഴിഞ്ഞോട്ത്ത് രണ്ടു മാസം നിന്ന്
ഉം നാട്ടുകാരെന്ത് പറയും ന്ന്ള്ള പേടില്ലേനോ?
ഉം ഉം അത് പിന്നെ ഞമ്മള ഭാഗത്തല്ലല്ലോ തെറ്റ്.
ഉം അ പിന്നെ എന്തൊക്കെ? വീട്ടിലിപ്പ അവട ആരൊക്കെണ്ട്?
ഇന്റെ വീട്ടില് ഇൻക്ക് ഉമ്മിം ഇപ്പിം രണ്ടാങ്ങളാരും
ഓഹ് ഒറ്റ മോളാണ്
ആഹ് ഹസ്ബൻ്റിന്റെ വീട്ടില് പിന്നെ മൂന്ന് മൂ ത്തച്ച്ചന്മാരൂണ്ട് ഒരളച്ചൻ ണ്ട് മൂന്ന് നാത്തൂനും ഇമ്മിം
ഉം അതെ. ലൈഫ് ഒക്കെ എങ്ങനെ പോവുന്നു?
അവ്ട കൊയ്പ്പല്ല.
ഉം ഇപ്പ പ്രസവിച്ച് വീട്ടില് കിടക്കേക്കാരം സ്വന്തം വീട്ടില്
ആഹ് ഞാൻ ഇന്റെ വീട്ടിലാ. ഇൻക്ക് ഓപ്റേഷൻ ആയതോണ്ട്
അതെ
ഉഹ്
പീ ന്നെ എന്തൊക്ക്യാ?
പിന്നെന്തൊക്കെ
ആളെങ്ങനെ ഒറക്കൊക്കണ്ടോ?
ഓർക്ക് കൊറവാ രാത്രി.
മ്
ഇപ്പൊ പനി കൂടി ആയപ്പൊ തീരൊറക്കില്ല.
പനിയോ.
പനിയാണ്.
ഉം ഇപ്പെല്ലോട്ത്തുണ്ട് പനി
ഉം അപ്പൊ ഈ തൺപ്പും തൊക്കെ
ഊം കാലാവസ്ഥ പെട്ടെന്ന് മാറിയേൻ്റതായിക്കും
ഉം
കൊർച്ചൂസായിട്ട് നല്ല മഴേണല്ലോ
ആഹ്
ഉ എങ്ങനെ ഫുഡൊക്കെ നല്ല കഴിക് ണ ആളാണോ ങ്ങള്?
കൊറവാ.
ഉം ഫുഡി അല്ല പ്പൊ സ്ലിം ആയിരിക്കു ആള് ല്ലേ?
സ്ലിം ഒന്നുല ഡെലിവറി കഴിഞ്ഞ് തടിച്ച് ണ്
ഉം ഫുഡൊക്കെ ഉണ്ടാക്കോ?
ഫുഡ്‌ ആഹ് കൊറച്ചൊക്കെ ഉണ്ടാക്കും.
ഉം ഹസ്ബൻഡ് വീട്ടില് ഇങ്ങളന്നെ കുക്കയ്യ്ല്?
ഹസ്ബൻഡ് വീട്ടില് ഉമ്മ കുക്കയ്യണം.
പിന്നെ ഹസ്ബൻഡ്ന്ന് ജോബ് പണി?
ഓട്ടോ ഓടിക്ക
ഓഹ് നാട്ട് ആഹ് നാട്ട് തന്നെക്കാരൽല്ലോ.
ആഹ
ഉം
നിങ്ങള ഹസ്ബന്ഡ് എന്ത പണി
തമിഴ്നാട്ടിലാണ്
ആ ആ
അപ്പൊ വീട്ടിൽ ഒറ്റക്ക
അതെ ഞങ്ങൾ പുതിയ വീടൊക്കെ എടുത്ത് മാറിയതാ
ഉം അപ്പെ നിങ്ങളും കുട്ടിഒറ്റക് നിക്കല
ആഹ ഞാനുംകുട്ടി ആദ്യഗം ഇന്റെ വീട്ടിലാ ഇണ്ടാവല് കുട്ടി സ്കൂളിലൊന്നും പോവാൻ തുടങ്ങിട്ടില്ലല്ലോ
ഉം ഉം
ഞാൻ ഹസ്ബൻറ അടുത്ത് പോയി നിക്ക്ല്ണ്ട് ഞാൻ പറന്നില്ലേ അവിടെത്തന്നെയിനു
ആഹ
ഉ ഹസ്ബൻഡന്റെ വീട്ടില് ഒറ്റ മോനും രണ്ടും നാത്തുൻമാരും ഉമ്മാഉപ്പ അണ്
ഉം
ള്ളൂ
ഇമ്മി ഇപ്പി ല്ലേ
ഇമ്മി ഇപിൻണ്ട് അധികം പ്രായവത്തോണ്ട് ഞങ്ങൾ ഇങ്ങിട്ട് മാറിയതാ
ഉം
അവരും കുറച് യെങ്ങ
എന്താ കുട്ടി പറിണ്
കുട്ടിക്ക് ഉറക്കം വരുന്ന അതിന്റെതായതാ
ഹേ നേരതുറങ്ങുവോ
ആഹ് യ്യ് നേരയൽ ഓറങ്ങും
പിന്നെ നിങ്ങള ഒറ്റക്കാലേ
പിന്നെ ഒറ്റക്കായി മ് എന്റെ വീട്ടിൽന്ന് ആരലൊക്ക കൂട്ടി വരനുണ്ട് കൂട്ന് ചിലപ്പോ അടുന്നെയാണ് വീട്
ആഹ ആഹ
നിങ്ങളെ ടുത്ത് ഇപ്പപ്പ അങ്ങാളാ രൊക്കെ പുറത്തേക്കരല്ലേ
ആ ആങ്ങളാര് ഒരാളെവിടെള്ളൂ ഒരാൾ ഗൾഫില
ഉം അവര് കല്യാണം കഴിച്ചതാണോ
ആഹ് കല്യാണം കഴിച് രണ്ടക് രണ്ടക്ക് ഓരോ കുട്ടിൾണ്ട്
ഉം പിന്നെ അങ്ങനെ ഇങ്ങൊരു പഠിപ്പ് യി മുന്നോട്ട് പോകൻ താല്പര്യംന്നുല്ലേ
ഇൻട് അയിന് ഓള് കൊറച്ചൊന്ന് തവട്ടെ തി
എന്ത എന്താ നിങ്ങൾ പ്ലസ് ടുവരെ പോയിന്ന് പറഞ്ഞത്
ആഹ
ഉ ഏതൊനു വിഷയം
ഞാന് കോമെയ്‌സ് നു
കോമെയ്‌സോ
ഉം
കോമെയ്‌സ് ആവുമ്പോ ഇന്നി ഇപ്പൊ എന്താ എടുക്കാൻ താല്പര്യം
എക്കൗണ്ടിങ്ങോ അങ്ങനെ എന്തെലൊക്കെ നോക്കണം
അക്കൗണ്ടിംങ് ഡിപ്ലോമ കോഴ്സ് എത്താൽ മതി നല്ലൊരു ഓപ്പർച്യൂണിച്ണറ്റി ആണ് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സാലറിള്ള എല്ലാ ജോ ജോബും കിട്ടും കൗണ്ടിങ്ങിന് എനിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഞാനിപ്പ അതെടുത്തത്
ഉഓ
ഞാൻ ആറു മാസത്തേക്കാണ് ആറു മാസത്തെ ആറു മാസം വെച്ച നമ്മൾ ആറ് മാസത്തിനന്നെ കംപ്ലീറ്റ് ചെയ്യണ്ടേ നമ്മള് എന്നാണോ കംപ്ലീറ്റ് പഠിച്ചു തീർ തീരുന്നത് അപ്പം ഇതാക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്റായ്യാ നമുക്ക് വീണ്ടും പോണി പോവാ എത്ര വേണമെങ്കിലും പോവാ ലിമിറ്റ് ഇല്ല പരുതില്ല ഇനിപ്പോ ഇത് ഇനി ഏഴ് എട്ട് വർഷം ഏപ്പ ഇട്ടിട്ട് ചെന്നാലും നമുക്ക് വീണ്ടും അത് ചെയ്യാം പിന്നെ പ്ലേസ്മെന്റ് ഓഫ്‌ ലൈൻ ആയിട്ട്
ഓ
നമുക്ക് ഇഷ്ടമം സമയം ഒമ്പേരാ തൊട്ട് അഞ്ചരെ വേറെ ഓപ്പൺ ആയിരിക്കും അയിൽ ഏത് സമയം വേണെങ്ക നമുക്ക് ക്ലാസിൽ അറ്റാന്റ് ചെയ്യാം
ഉം
ഞാന് ഫോറിൻ കൂടി അടുത്തത് ഇരുപത്തിമൂന്നേ നന്നൂർ ഫീസുള്ളൂ വളരെേ കുറച്ച് ഫീസേ ഉള്ളു
ഉ
നാട്ടില് മാത്രമുള്ള കോഴ്സുണ്ട് പതിനാലിന്
ഉ ഉ
എന്നാ ശെരിട്ടോ
ന്നാ ശരി
പ്പട